ഹലോ കേക്ക്ണ്ല്ലേ
ആഹ് കേക്ക്ന്ന്ണ്ട് പിന്നെന്തേക്കേണ്ട് വിശേഷം
ആഹ് നല്ലതന്നെ പിന്നെന്താ ഭക്ഷണക്കെ ഫു
ല്ല കഴിച്ചില്ല ഞാന് നേരത്തെ കഴി ഞാന് വർക്കെയ്
ആഹ്
ഞ് വന്നേക്ക
കഴിക്കുംല്ലേ ആഹ് പിന്നെന്താ മക്കളൊക്കെ
എന്താ അവിടെ കെടന്നിട്ടില്ല ഓരോരുത്തര് ഫോണ് കാണലും ഇതൊക്കെ ആയിട്ടങ്ങനെ ഇരിക്ക്ണ്ട്
അ ആഹ് എ അ ആഹ് എത്രല്ലാണ് മക്കള് പഠിക്ക്ണെ
ഒരാള് ഡിഗ്രി
അതെല്ലെ ആഹ് ആഹ്
ഒരാളാട്ടില് ഉം
അഞ്ചിലല്ലേ ആഹ് ഡിഗ്രി ഏത് വർഷാണ്
ഇതാ പ്പൊ ഫസ്റ്റിയറവണല്ലോ
എന്റെ വീട്ടില് രണ്ട് പെ മക്കളുണ്ട് ഓ എൻറെ വീട്ടില് രണ്ട്‌ മക്കളും ഭർത്താവും പിന്നെ ഉമ്മേം
ഇവിടെ ഞാനാ ണ്ട് മക്കളും തന്നെ ള്ളൂ
അതെല്ലെ ആഹ് പിന്നെ ങ് മക്കള് ആഹ് മോ ഏ ഡിഗ്രി രണ്ടാം വർഷംണല്ലേ
ഇല്ല ഈ വർഷ ആയിട്ടൊള്ളൂ ഡിഗ്രിക്ക്
ആഹ് ആഹ് ആയിട്ടോുള്ളൂ ആഹ്
ട്ടുള്ളു ആഹ് ആ
അങ്ങനെല്ലേ പിന്നെ എന്താ ഇല്ല ഇല്ല അതാ ഭർത്താവ് ന്നിട്ടില്ല ന്നട്ട് കഴിക്കാന്ന് വിചാരിക്കണ് ആഹ് ആഹ് ഇപ്പ വരും എത്തും
അതെല്ലേ ആഹ് ഈ നേരെക്കകോ വർക്ക് കഴിഞ്ഞ് വരാന്
ഇല്ല സാധാരണ എട്ടു മണിക്കാണ് വരാറ് ഇന്ന് ഇത്തിരി വൈകി ആഹ് നാളെ ഞായറാഴ്ചയല്ലേ അപ്പ പിന്നെ ഇന്ന് കൂടുതൽ വർക്ക് ണ്ടായി
പ്പണവ്ണ്ടാവൂല്ല ല്ലെ
ആഹ് ആഹ് അതന്നെ തന്നെ അപ്പൊ ന നാളെ പിന്നെ ലീവാണ്
ആഹ് ആഹ്
അഹാ ആഹ് നാട്ടിലല്ലേ ഭർത്താവ്
ആഹ് അതെ നാട്ടിലാണ് ഇയാൾ വർക്ക് എന്തേങ്കിലും ചെയ്യ്ണ്ടോ
ഇല്ലല്ല വർക്കൊന്നുംല്ല ഉം ആഹ് ഹൗസ് വൈഫാണ് ങ്ങള് വർക്കെയ്യ്ണ്ടാ?
ഉം ഉം ഉം മ അതെല്ല ഞാനൻ ട്രാവൽസ് ആക്കിയിട്ട് വീട്ടിരിട്ട് വേറെ ചെയ്യ്ണ്ട്
അതെല്ലെ ആഹ് പിന്നെ മറ്റേ ഇളയ മക്കളൊക്കെ ഒരേ സ്കൂളിൽ തന്നെയണാ പഠിക്ക്ണത്
അല്ലല്ലല്ലല്ല മൂന്നാളു മൂ
ഒരാളഞ്ച് മൂന്നാള് മൂന്ന് സ്കൂള്ലാണ്ലേ ആഹാ ഉം ഒമ്പത്കിലൊ ആഹ്
ഉം ഉം
അതൊക്കെ വലിയ കുട്ടികളായി ല്ലേ?
ആഹ് വല്ല്യായ കുട്ടൃള് അയ്ക്ക്ണ
ആഹ് എന്റെ രണ്ട് മക്കളാണ് രണ്ടും വലുതാണ് ഒരാള് ആ പട ഡിഗ്രി സെക്കൻഡ് ഇയർ
ആഹ്
ഒരാള് നഴ്സിംഗ് പഠിക്കാണ് അത് മൂന്നാംത്തെ കൊല്ലം
അയ് ശെരി ആഹ് ആഹ് ആഹ് അപ്പ അവരൊക്കെ പൊർത്താവും ലേ
ആഹ് മോള് നഴ്സിംഗ് പഠിക്കണ മോള് പുറത്താണ്
ആഹ് ആഹ് ആഹ്
ഇപ്പ വീട്ടില് ഞാനും മോളും ഭർത്താവും പിന്നെ ഭർത്താവിന്റെ ഉമ്മണ്ട്.
ആഹ് അതലെ ആഹ് ആഹ്
ആഹ് ഞങ്ങള് നാല് പേരേ ഒള്ളു
അയ്ശരിയാ ആഹ് ഇവിടെനിപ്പോ മോള് പോയി കഴിഞ്ഞാല് ഇപ്പൊ ഞാനും ഹസ്ബൻഡും മോനും മാത്രണ്ടാവും
അതേലേ മോളാണ് മൂത്തത് ലേ
ആ മോളാണ് മൂത്തത് പിന്നെ രണ്ടാമ ത്തെ ആൾ പിന്നെ ഓൾറെഡി ഹോസ്റ്റലിൽ ആണ്
അതേല്ലേ ആഹ് ആ ആ ഹോസ്റ്റൽലാണ്ല്ലേ ആ ആ
പ്പത്തിലാ
ആഹ് ഇതിങ്ങനെ കേന്ദ്ര വിദ്യാലയത്തിൽ പഠിച്ചതാണാ
അതെ അതെ അതെ നവോദയേല്.
ആഹ് ആഹ് ആഹ് ആഹ് നവോദയേല് ആഹ് ആഹ് ആഹ് ആഹ് അവ് അവിടെ എങ്ങനെയാണ് പഠിത്തൊക്കെ നല്ല പഠിത്തായിരിക്കുല്ലേ
ഓഹ് അവടെ ഭയങ്കര സ്ട്രിക്റ്റും ഭയങ്കര പടുത്തോണ് അവടെ ഔ നമുക്ക്
അ ആഹ് അതന്നെ
അതെലെ അപ്പൊ ഇതെങ്ങനെ സ്കോളർഷിപ്പ് വഴി ആഹ് ആഹ് കേന്ദ്ര ഗവൺമെന്റ്ന്റെ അപ്പൊ ഇത് എങ്ങനെ കിട്ടിയേ
അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പഴേ അഞ്ചാം ക്ലാസ്സിന്റെ വെക്കേഷൻ ഉണ്ടാവൂലേ.
അ അ അ ആഹ് അപ്പൊ അങ്ങനെ കിട്ടിയതാണല്ലേ ആഹ് ഉം ആഹ് അപ് ഇപ്പം ഏത് അറിയണ്ടലെ ആഹ്
അതെതെ
ഉം ആഹ് ആഹ്
മോള് ആറാം ക്ലാസ് മുതൽ വർഷം കഴിഞ്ഞ് നാലാമത്തെ വർഷാണ്.
അതെലെ ആഹ് ഉം നല്ല നല്ല പഠിത്തോണ്ട് ഞാൻ കേട്ട്ട്ട്ണ്ട് ഇങ്ങനെ ആഹ് ഞാനൊരാവ്ശ് ഉം ഇങ്ങനെ ബസ്സില് ഇങ്ങനെ യാത്ര ചെയ്തപ്പ ഇങ്ങനെ ഒരു ആ ഉമ്മയും രണ്ട്‌ മക്കളും. ഇങ്ങനെ ഈ കേന്ദ്ര വിദ്യാലയത്തിന്റെ അയിന്ന യൂണിഫോം ഒക്കെ ഇട്ട് വര്ണണ്ടായി. ആഹ് ഉം അപ്പഹ് ചെലപ്പോ അവര് വീട്ടി സ്കൂളിൽന്ന് കൊണ്ടന്നാതായിര്ക്കും കൊണ്ട് കൊണ്ട്‌രാൻ പോയത് ആയിരിക്കും
ചെൽപ്പോ ചെൽപ്പോ അവരെ വ് കൊണ്ടാൻ വേണ്ടി പോയതാ വെക്കേഷൻക്ക് പറ്റെ എന്തെങ്കിലും ആവശ്യത്തിനെക്കാരം അല്ലാതെ വിടൂല കാരണം അവിടെ ഹോസ്റ്റൽ നിന്ന് പഠിക്കണം അവിടെ ഉം
പിടിക്കണം അതെ തന്നെ പഠിക്കണം ഞാനപ്പ കെഎസ് ആർ ടിസില് യാത്ര ചെയ്തപ്പോളാണ് അവരെ കണ്ടത്
ശരി ആഹ് ഞങ്ങള് പോയിട്ട് കൂട്ടി
ആഹ് ചെയ്യല്ലേ ആഹ് തന്നെ തന്നെ പിന്നെ പറ്റുള്ളൂ ആഹ് അയിനപ്പ ശീലായില്ലേ വീട്ടിൽന്ന് നിക്കാനൊക്കെ
ആ അത് കാരണം പിന്നെ ബുദ്ധിമുട്ടില്ല ചെറിയോളാണ് അവിടെന്നുള്ളത് മൂത്തോള ഇവിടെ വീട്ടിൽ തന്നെയായിയിരുന്നു
വീട്ടി തന്നെയാരുന്നു ആ ആ ഇവിട അതാ മോളത് എങ്ങനെ മാറി നിക്കും ആ എങ്ങനെ മാറി നിക്കും ക്കുന്നൊക്കെ വിചാരിച്ചു പിന്നെ ഇപ്പൊക്കെ പഠിച്ച് ഉം മോള് തെലങ്കാനയിലാണ് അപ്പൊ അപ്പ ഒരു ഒരു ദിവസം പിടിക്കും വരാൻ ഇപ്പോ
വരാനില്ലേ ആഹ് അയ്ശെരി ആഹ് ഞാന് പിന്നെ മോലപ്പെട്ട് ഉം
പത്ത് മണിക്ക് വണ്ടി കയറിയാല് നാളെ പത്ത് മണിക്ക ഇവിടെ എത്തുള്ളൂ
എത്തുള്ളൂ അല്ലേ ആ അത് ശരിയാണ് മോളത് പിന്നെ മ്മള് എന്താണ് ഇങ്ങനെ യാത്ര ചെയ് ത് കഴിഞ്ഞാല് പിന്നെ മക്കക്ക് പഠിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ പിന്നെ അവിടെത്തന്നെ നിർത്താന്നുള്ള പ്ലാനാണ് ഡിഗ്രിക്കേ
ആഹ് അതന്നെ അതന്നെ
ആ
പ്പ ഏഴ് മാ
അതല്ലേ ആ
ആഹ് അത്ര ദൂരന്നും നല്ല പൈസ ചെലവുണ്ട് അവിടെന്ന് വ രുമ്പ അറനൂറ് എഴുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ്
ഓ
ആ പിന്നെ അവരങ്ങനെ വിടല്ലട്ടോ ട്ടാ അവന് ആഴ്ചേൽ ഒരു ദിവസമാണ് ഫോൺ കൊടുക്കണത്
ആ ഇവിടെ മോളക്കും അങ്ങനെ തന്നെയാണ് രണ്ട് പ്രാവശ്യം കൊടുക്കും ആഴ്ച്ചേ രണ്ട് പ്രാവശ്യം കൊടുക്കും പിന്നെ ചെറിയ മക്കളല്ലേ ആ അപ്പൊ ആഴ്ച രണ്ട പ്രാവശ്യം വിളിക്കാ
അങ്ങനാണ് അതെല്ലെ ആ ഇത് ആ ഇന്ന് ആ അതന്നെ
അല്ലാതെ ഫോണൊന്നുംല്ല ചെറിയൊരു നോക്കിയടെ ഫോണാ ഉള്ളത് അതില അവര് കാർഡ് കാർഡിന്റെ നമ്പർ അടിച്ചിട്ട് അങ്ങനെ വിളിക്ക ചെയ്യ അല്ലാതെ ട
ആഹ് എന്റെ മോൾക്കും അതെ ടച്ച് ഫോൺ ഉണ്ട് അത് ശനി ഞായർ മാത്രം കിട്ടുള്ളൂ ശനിയാഴ്ച വൈകീട്ട് കിട്ടിയിട്ട് തിങ്കളാഴ്ച രാവിലെ കൊടുക്കണം അവിടെ പ്രിൻസിപ്പൽ റൂമിൽ കൊടുക്കണം ആ പിന്നെ ചെറിയ ഫോണിലാണ് വിളിക്കണ നോക്കിയെടെ ആ അതന്നെ അതന്നെ
ഉം
ഇപ്പൊ പരീക്ഷയാണ് അപ്പൊ അത് കാരണം മൂന്നാഴ്ച ഫോൺ തരൂലന്ന് പറഞ്ഞ്
അ ശരിയാ ഇപ്പ മോള് അതപ്പ കൊറച്ച് ദിവസായി എ പറഞ്ഞതൊണ്ട് അപ്പ എക്സാമിന്റെ മുന്നേ വിളിച്ചു മ്മാ ഞ് കൊറച്ച് ദിവസം എക്സാം ആണ് ഞാൻ എക്സാം കഴിഞ്ഞിട്ട് വിളിക്കോള്ളട്ടാന്ന് പറഞ്ഞു
ആ ആ അതന്നെ അതന്നെ
ഉം
പിന്നെ എന്താണ് പൊറത്തൊക്കെ പോവാറുണ്ടാ
ആഹ് പൊറത്തൊക്കെ പോവും പൊറത്തൊക്കെ പോവണതല്ലേ ആഹ് അതൊക്കെ പോവും ആകെള്ള ഒരു എൻജോയ്മെന്റ് അതല്ലേ ഈ വർ ക്കിന്റെ ഇടയിലൊക്കെ കിട്ടണ ഒരു എൻജോയ്മെന്റ് ഇപ്പതല്ലേള്ളൂ
അപ്പൊ ഓൺലൈന് എന്തോ ബിസിനസ്സ് ആണ്
ആ ബിസിനസ്സ് ചെയ്യ്ണ്ട് നല്ല നല്ല മെച്ചാണ് ഉം
അതെ ആ ആ
അതെ അതെ ആർക്കും ചെയ്യാൻ പറ്റൂ അല്ലല്ലല്ലല്ല നമ്മള് ഫ്ലൈവെൽനെസ് എന്ന് പറഞ്ഞിട്ട ഒരു ഗ്ലോബൽ കമ്പനിയിലാണ്
അതെല്ലേ ആ
അതെ ആ നല്ല നല്ല ഏണിംങ്സ് ആണ് നല്ല ഇഷ്ടം പോലെ ആൾക്കാര് ഡെയലി ഇൻകം വാങ്ങണ്ട് ഞാനും വാങ്ങിയിട്ടിണ്ട് ട്ടോ ഏകദേശം പതിനഞ്ച് രൂപയോട് ഞാൻ വാങ്ങിണ്ട് പതിനയ്യായിരം ആഹ്
ഉം പിന്നെന്താ
ഏ വേ
ഇണ്ടേല്ല
അതെലേ എന്നാ അത് നോക്കിക്കൂടെ വീട്ടിലിരുന്നിട്ടല്ലേ നല്ലതല്ലേ പൊറ്ത്ത്ക്ക് പോണ്ടാ
പോണ്ടാ ആഹ് നോക്കാം ഇർഷാ അള്ളാ നോക്കാം ആഹ് അതന്നെ ഏ പിന്നെ വേറെന്താ
അങ്ങനെ
ആഹ് അതന്നെ ശരിയാണ് സ്വന്തായിട്ട് എന്തെങ്കിലു ഒക്കെ വേണം
ആ അതന്നെോക്കൊക്കെ വീട്ടിൽ ഇര്ന്നിട്ടും ചെയ്യാം പുറത്തൊക്കെ പോണോൽക്ക് പുറത്ത് ഞാനിപ്പോ പുറത്ത് പോയിട്ടും ചെയ്യണണ്ട് അതിന്റെ ബാക്കി ടൈമ് ഞാന് ഇവിടെ ഇര്ന്നിട്ടും ചെയ്യണ്ട്
ആ ചെയ്യ്ണ്ട് ആഹ് ആ പിന്നെ
അപ്പൊ പിന്നെ പൊറത്തൊക്കെ പോകാൻ പറ്റാത്തവർക്കൊക്കെ ഒരു നല്ലൊരു ഇതാണ്
ആ ആ അതന്നെ അതന്നെ അതെ
കാരണം നമ്മുക്ക് പെട്ടെന്ന് എന്തെങ്കിലു ഒക്കെ ഒരാ ആവശ്യം വരുമ്പൊളൊക്കെ നമ്മള കയ്യിൽ ഉണ്ടാവുമ്പോ അതൊരു നല്ലതല്ലേ
അതന്നെ ഒരു സമാധാനമാണ് അത് എപ്പോളെപ്പോളും ഭർത്താവിനോട് ചോദിക്കണ്ടല്ല ആ പിന്നെ ഏ മക്ക ആഹ് ആഹ് ശരിയെന്ന ഇനി ആ ഓക്കെ